ഹലോ ഉ
ആഹ ആഹ കേൾക്കുന്നില്ലേ
ആഹ് അത കേൾക്കുന്നുണ്ട് നേരത്തെേ എന്തോ പ്രശ്നയുണ്ടായി ആഹ ഹലോ കേക്ക- കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞ
ആഹ പിന്നെ വേറെന്താ എന്താ മുറ്റ അടിച്ചു വരുവാണോ
കൊക്ക കഴഞ്ഞോ
ഉം ആഹ പണ്യോളൊക്കെ കഴിഞ്ഞ ഞ ഇപ്പൊ നോ
ആഹ് മുറ്റും ഞാനേ ഇങ്ങോട്ടൊന്നറങ്ങീതാ കാ റ്റ്
ആഹ്
ഉം
രങ്ങളൊക്കെ ഉണ്ട് ചുറ്റും
കഴിയ രാവിലെ എഴുന്നേക്കുവല്ലോ നിങ്ങളെല്ലാരും.
ആഹ്
സ്കൂള് തൊറന്ന മരങ്ങളുണ്ട് അറിയോ ആഞ്ഞിലി മരം ആഞ്ഞിലി മരം അറിയാവോ ഇനെ കുഞ്ഞുഞ്ഞു പഴങ്ങൾ ഉള്ളേ.
പൂവുള്ളതാണോ
ആ അല്ലല്ല ആഞ്ഞിലി ചക്ക പോലെ ചക്കയുടെ ചെറുതുപോലെ കുഞ്ഞു കുഞ്ഞു
ചക്കെ
അതിനിന്നെ ആ അതിന്ന് ഇങ്ങനെ വീഴും കേട്ടോ. അത് റോഡിലൊക്കെ വീണ് തെറിക്കും ഇങ്ങോട്ട് നമ്മൾ ടെ കടച്ചക്ക ആ അതാ അവിടെ അങ്ങോട്ട് അല്ലല്ല ഇതില് പഴുത്തു കഴിയുമ്പോ തിന്ന്ന്ന സൈസ്സ് കുഞ്ഞി ചക്ക ആഞ്ഞിലി ചക്ക എന്നാ ഞങ്ങളുടെ ഇടോട്ടൊക്കെ പറയുന്നത് കേട്ടോ. അവിട്ടെന്താന്ന് എനിക്ക് അറിയത്തില്ല, അതിങ്ങനെ എന്റെ എല ഇങ്ങനെ പറന്ന് പറന്ന് വീണു.
ആ ഇവിടെ വേറെ ആ ഇവിടെ വേറൊരു പേരാണ് പറയാ, മനസ്സിലായി. ചെറിയ ചക്ക പഴുത്താ അയിന്റെ ഉള്ളിൽ ചെ രസ രുചി ചക്കന്നെയാണ്.
ആ അതന്നെ തിന്നാൻ നല്ല രുച്യാണ്. പക്ഷേ ഇവിടെ വീഴുമ്പോൾ താഴെ വീണ് ചള്ളയായിട്ടാ വീഴുന്നെ. എല്ലാരും മോളി- നമുക്ക് പറിക്കാനൊന്നും പറ്റത്തില്ല അതിങ്ങനെ വീണ- ട്ടേ എന്റെ കയ്യില് എല്ലാം കൂടി ഇങ്ങനെ കിടക്കും
ആ ആ
എങ്ങോട്ട് അയാൾ വഴക്കില്ലാതിരിക്കെല്ല പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങിയാണ്
ആ ആ
നീക്കി കൂട്ടാന്ന് പറഞ്
ആ
പിന്നെ വേറെന്തോണ്ട് വിശേഷം
വെക്കേഷൻ ആയിട്ട് പുറത്തൊക്കെ പോയൊ പുറത്തോട്ടൊക്കെ പോവാറുണ്ടോ
ഇല്ലെ ങ്ങോ മ് ഈ പ്രാവശ്യം ഞങ്ങള് മൂത്താളുടെ ബർത്ത്ഡേക്ക് ഞങ്ങള് പൊറത്തോട്ട് പോയി ആളെ ബർത്ത്ഡേക്ക്
ആ ആ
ബീച്ചിലോട്ട് പോയി ആ മൂത്താളുടെ ബർത്ഡേക്ക് ബീച്ചിൽ പോയി. പോയി അവിടുന്ന് ഞങ്ങള് പുറത്തുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. അതേ ഉള്ളായിരുന്നു ഒരു യാത്ര പോയന്ന് പറയാൻ. അല്ലാതെ എങ്ങോട്ടും പോയില്ല നിങ് ത്ര പോയോ
ഇല്ല എവിടെയും പോയിട്ടില്ല. ചൂട് ഇല്ലില്ല എവിടെയും പോയി ട്ടില്ല പോവാൻ ഇങ്ങനെ ചെറി ഇങ്ങനെ അടുത്ത് പാർക്കുകളിലൊക്കെ പോയിട്ടുണ് ണ്ട് അല്ലാതെ ലോങ്ങായിട്ട് എവിടെയും പോയിട്ടില്ല ചൂട് കാരണേ ഭയങ്കര ചൂടല്ലായിരുന്നോ അപ്പോ പിന്നെ പോവാ ആഹ്
അംഗനവാടിലും കുഞ്ഞ് തിങ്ങക്ക് അവധിയായിരുന്നു.
ആഹ് ഇങ്ങോട്ടൊ
പുറത്തിറങ്ങാൻ പറ്റത്തില്ലാതി ചൂടല്ലായിരുന്നു കുറച്ച ദിവസം അവധി ചെയരുന്നു.
ആഹ് ഇങ്ങോട്ട് വണ തന്നെ അവധിയായിരുന്നു കൊറെ കൊറെ ദിവസം അവധി തന്നൊയിരുന്നു
കൂട ഇനിപ്പ. പിന്നെ മഴയായപ്പം ഇപ്പൊ തീരെം പൊർത്ത് പോവാം പറ്റാത്ത
അ ഇബടെന്നാ പൊർ ത്ത് പോവാൻ പറ്റാത്ത മഴെന്നും ഇവ്ടെല്ല ഇവ്ടെ വെയിലെന്നേണ് ഇപ്പം പക്ഷെ ഇപ്പളും നമുക്കങ്ങനെ വ ആ കൃഷിയൊക്കെണ്ട് കൃഷിയൊക്കെ ഇണ്ട് പക്ഷെ എ ഇവിടെ പ ഇണ്ട് ഇവിടെ ഈ പന്ന്യേളെ കാരണ കൃഷിയൊന്ന് അവര് നശിപ്പിക്ക്യാണ് നാശനഷ്ടം ഇണ്ടാക്കാണ് അവര് കൃഷി പിന്നെ പന്നി മയില് അങ്ങോട്ടൊക്കെ ഇണ്ടോ പന്നിടെ ശല്ല്യക്കെ ഇണ്ടോ
ചെറിയാണ്
ഹലോ അങ്ങോട്ടൊക്കെ പന്നിശല്യ ഇണ്ടോ
ആണോ ആണ് അല്ലെ?
ആഹ് അതെ ഭയങ്കര പന്നി ശല്ല്യയാണ് പിന്നെ മയിലെൾ ഉം ആഹ് ഇവ് ഇവ്ടെയൊക്കെ കോഴിക്കെൾ നട്ക്ക്ന്ന പോലെയാണ് മയിൽ നട് ഉം
അയ്യോ ഇവ്ടൊക്കെ നമുക്കൊക്കെ കാണാൻ കൊതിയാട്ടോ കാണ്ട് അട്ത്തെങ്ങും കണ്ടിട്ട് ട്ടെ ഇല്ല
ആഹ് ഇവെടെംമ്പ മയിലെൾ ആഹ് ഇവെടെ മയിലെളെ മറ്റേ നമ്മെൾ കോഴിക്കെളെ വളർത്തോല്ലോ? അതുപോലെ ഇണ്ടാവും തള്ളയും മക്കളൊക്കെ കൂടെ ഇങ്ങനെ വെരും. പക്ഷെ അവര് ഈ പച്ചക്കറിന്റെ പച്ചക്കറി നട്ടാൽ ഈ ചെടി നട്ടാലൊക്കെ അയിന്റെ ആ തിരെൾ നുള്ളി എടുക്കും അവര് അവർ കഴിക്കാണ് ആഹ് അവെര് പേ നമ്മെൾ കാണാതെ ഫുള്ള് നശി ഹലോ ഫുൾ നുള്ളി കഴിയും കൊത്തി കഴിക്കും ആഹ് ആഹ് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റൂല്ല ആഹ് ഒന്നും വളർ പറ്റൂല അതൊക്കെയാണ് പന്നികളാണെങ്കിൽ രാ
അല്ല ഇവിടെ പിന്നെ ഞങ്ങള് ആഹ് ആഹ് ഇവിടെ ചീനിയൊക്കെ നാ ട്ട പന്നി വരോന്നൊക്കെ പറയുന്ന കേക്കാം അപ്പുറത്തോട്ട് വയലാ വയലിന്റെ അവിടോട്ടൊക്കെ പന്നി ഇറങ്ങി എന്നൊക്കെ ആൾക്കാര് പറയും പക്ഷെ നമ്മൾ അടുത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല
ആ ഇത് രാത്രിയാണ് ഒക്കെ നമ്മള് ഒന്നും അവർക്ക് കിട്ടി ഇല്ലെങ്കില് വാഴ ഉണ്ടല്ലോ വാഴ കുത്തിമറി ച്ചിട്ടിട്ട് അതിനുള്ളിലത്തെ കാബ് ഒക്കെ തിന്ന് അങ്ങനെ നശിപ്പിച്ചിടും ആ അതെ അതെ തെങ്ങ് തെങ്ങും തെങ്ങും തൈ ആ തെങ്ങിൻ തൈ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കില് അതൊക്കെ ഏ ഇതാക്കിട്ട് അതിന്റെ ഉള്ളിലത്തെ തേങ്ങ എടുത്തിട്ടു തിന്ന് പോവും
ആണല്ലേ ഇതിനൊന്നും വി ഇരിക്കാനുള്ള സ്ഥലവും കാണത്തിലായിരിക്കും ല്ലേ നമ്മള് സാധാരണ കാട്ടിലൊക്കെ കേറി
ആ അ ഇപ്പോ കാടൊക്കെ മാറ്റി ഇപ്പം എല്ലാ കാടൊന്നും ഇല്ലല്ലോ അപ്പൊ അവര് പുറത്തോട്ട് വന്നതാണ് കാട്ടിലൊന്നും ഇപ്പ നിക്കാ കാ പറ്റൂലല്ലോ കാട് ഇല്ലല്ലോ ഇപ്പൊ
ആ ആ കാടെല്ലാം മനുഷ്യന് ഇപ്പോ അതെല്ലാം ഇങ്ങോട്ട് ഇറങ്ങിയതായിരിക്കും അതാ മറ്റേത് ഇവിടെ പറഞ്ഞ് കേക്കാം പന്നി കുറുക് ക്കൻ കുറക്കൻ വന്നെന്ന്
ആ കുറുക്കനെ ഇതുവരെ കണ്ടിട്ടില്ല നായ്ക്കള് പ്പം അതേപോലെ പട്ടികളില്ലേ അത് നല്ല ശല്യാണ് പക്ഷെ നമ്മക്ക് ഉപദ്രവങ്ങളും കാര്യ കാര്യങ്ങളൊന്നൂല്യ എന്നാലും കുട്ടിളെ പുറത്തു വിടാം പേടിയാണ് അവര് ആ റോഡിലെല്ലാം നമ്മുടെ മുറ്റത്തുകുടെ ഓടി പത്ത് പതിനഞ്ച് എണ്ണം ഒപ്പൊണ്ടാവും പട്ട് കുട്ടികളെ ആ പക്ഷെ നമ്മളെ ഉപദ്രവിക്കാ അങ്ങനൊന്നുല്ല്യ ആ വിശ്വസിച്ച് നമുക്ക് പൊറത്ത് വിടാൻ പറ്റൂല അവര് നമ്മളെ കണ്ടാ ഓടും അതെ അതെ ആ ആ പറ്യാൻ പറ്റൂല അവര് നമ്മളെ കണ്ടാ ഓടും പക്ഷെ നമുക്ക് പേടിയാണ് ന്നാലും കുഞ്ഞ്ങ്ങളെ പൊർത്ത് ഒറ്റക്ക് തനിച്ച് വിട്മ്പഴേ
ആ കുഞ്ഞുങ്ങളെ വിടാൻ പറ്റത്തില്ല അവര് അവർക്ക് ണമ്പോ അവരോടും ഓടുമ്പോ അവരെ കേറി കടിക്കും
ആ
നമ്മളാണെങ്കി പിന്നെ കല്ലെങ്കില് കുഞ്ഞ്ങ്ങള് കാണ് മ്പം പട്ടിയേ കാണുമ്പം അവര് ത് എറങ്ങി ഓടും
ഹലോ
പെൻ വ്ടെ ഭയങ്കര മഴയേടെ ഒര് തായി വര്ണുണ്ട്
ആ ഇ
ഏഹ് ഹലോ
ഇവിടെ മഴയുടെ ഇതാ ചാർജ് ഇരുന്ന് ചാർജ് ചെയ്യുമ്പോ എനിക്ക് മഴ പെയ്യുമ്പോഴേ. വണ്ടി നനയുന്ന് പറഞ്ഞ് ഞാൻ ഷേ ഇട്ട് വെച്ചത്.
ആഹ് അവിടെ റേഞ്ച് കൊ റേ
ആഹ് മഴ ഭയങ്കര ആ അതെ അതെ. കാറ്റേ നല്ല കാറ്റ് വീഴശുമ്പോഴത്തേക്കും റേഞ്ച് അങ്ങ് പോവും. നമുക്ക് പിന്നെ കേക്കാൻ പറ്റത്തില്ല ഇടക്കടക്ക് പോകും. ആഹ് നമ്മളിപ്പോ അപ്പുറത്ത് പറയുന്ന ആള് എന്താ പറയുന്നെന്ന് നമു കേൾക്കാം നമ്മള് പറയുന്നത് കേക്കാൻ പറ്റത്തില്ല.
ഉം ആഹ് ഇവിടെ നല്ല വെയിലാ പൊറത്ത് ഞാൻ വാതില്. ആഹ് പകല് കിടക്കും ഞ എനിക്ക് ഉറങ്ങണം പകല് കൊറച്ച് ടൈം.
ആഹ് എനിക്കും അതുപോലെ കേട്ടോ കൊറച്ചു നേരം ഒന്ന് ശരി. ഉറങ്ങിയില്ലന്നുണ്ടെങ്കിൽ അത് ദിവസം.
ആഹ് സെയിം എനിക്കും അതെന്നെ. ആ ദിവസം പിന്നെ എനിക്ക് തല പൊന്തൂല്ല. തലവേദന വേറെയിരിക്കും, പിന്നെ ആഹ് ആഹ് തല ആഹ് ആഹ് അതെന്നെ എനിക്കും അതെന്നെ കൊറെ ടൈം ഒന്നും വേണ്ട ഒരു. ഒന്ന് കണ്ണെട ഒന്ന് ഉറങ്ങിയെണീ
മതി നമ്മൾ അല്ലെങ്കിൽ പിന്നെ ആ ദദിവസം പോയി ഞാനതാ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് കിടന്നൊന്ന് മയങ്ങും.
ആഹ് ഞാനും അതെ പ ജോലിയൊക്കെ പെട്ടെന്ന് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിന്റെ കുളിയൊക്കെ കഴിഞ്ഞു കുട്ടിനെ ഉറക്കി ഞാനും ഒന്ന് കിടന്നു ഉറങ്ങും പിന്നെ ഈ ടൈമില് ഒന്നും എനിക്ക് പണിയൊന്നും ഉണ്ടാവില്ല എന്റെ ജോലി ഒക്കെ പെ ട്ടെന്ന് തീർക്കും ഞാന് പിന്നെ അവളെ അവളെ കുളിപ്പിച്ച് ഞാനും അവളും ഒപ്പം ഉറങ്ങും. ഇപ്പോ ഈ ഫോണ് ആഹ് ആ ചെറിയാൾ ഉറങ്ങും ഇത് ചെറിയ ആൾ ഉറങ്ങും പക്ഷേ മറ്റേരൊന്നും ഉറങ്ങൂല മറ്റേര് പിന്നെ ഫോണായിട്ട് അവരെ മറ്റേ വേറെ റൂമുക്ക്‌ ആക്കും ചെറിയ ആൾ ഉറങ്ങും.
ആ ആ ഇവിടെ ഉറങ്ങില്ല അപ്പോ പിന്നെ ഞാൻ രണ്ടുപേർക്കും കൂടെ കാർട്ടൂൺ വെച്ചിട്ട് പറയും ഇവിടിരി അമ്മ ഇച്ചിരി നേരം ഒന്ന് മയങ്ങട്ട എന്ന് പറയും അത് മയങ്ങി തീരുമ്പോൾ ഞാൻ ഫോണും അങ്ങ് മേ
ആഹ്
ക്ക്‌ ഉറങ്ങാൻ വേണ്ടി ഞങ്ങളെ പറ്റിക്കുവാന്ന്.
ആഹ
അല്ലാതെ അവര് ഉറക്കം- സമ്മതിക്കത്തില്ല അവരിങ്ങനെ- ബഹളം വെച്ചാൽ നമുക്കൊന്ന്- കണ്ണ് കണ്ണടച്ച് വെക്കും വെക്കേണ്ട അല്ലാണ്ട് ഒന്നും സ്വസ്ഥമായിട്ട് ഒരു മയക്കം കിട്ടത്തില്ല കിട്ടത്തില്ല അവര് നമ്മളവിടെ ഇരിക്കുന്നോ അവിടെ ഇരിക്കത്തള്ളു എങ്കിൽ പിന്നെ ഫോൺ എങ്കി വേണം
ആഹ് അത ആ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ ഒരു സൗണ്ടും ഉണ്ടാവൂല അങ്ങനെ ഇരുന്നോളൂ എത്ര നേരം വേണെങ്കിൽ അതെ അതെ ആരും വേണ്ട അതെതന്നെ
അല്ലാതിരിക്കില്ല
ആ ചന്ത പോ
അവിടെ തുണിയൊക്കെ ഉണങ്ങി കി കിട്ടുവല്ലോ വെയിലുള്ളോണ്ട്.
ആ നല്ല വെയിലല്ലേ ഒരു ബുദ്ധിമുട്ടുല്ല
ഉം നാളത്തൊരോസ വൈലായി കി ട്ടി കഴിഞ്ഞാ സന്തോഷാ എവിടെങ്കിലൊക്കെ പോവാലോ എവിടെ പോവാനാ പ്ലാൻ ചെയ്തെ ബീച്ചിലൊക്കെ പോവാനാന്നൊ
എങ്ങനാന്നറിയില്ല നിർ മിക്കവാറും നാളെ മഴയായിരിക്കും അങ്ങനെ ഇണ്ടാവാറ് ഇത്രേം
ആണല്ലേ അവിടോട്ട് വെ വെന്തു ക്കളുടെ വീട്ടിൽ പോകാനാണോ അതോ എവിടെങ്കിലും പാർക്കിലോ ബീച്ച്
ആഹ് എവിടെലും പിന്നെ പോവാന് എടെ കറങ്ങാൻ പോവാന് ഇല്ലില്ല ഉ ല്ല ഈ പിന്നെ ചെറിയ ആളായിട്ടെ ചെറിയ ചെറിയ ആള പൊർത്ത് പോയാ
ആണല്ലേ, അതുകൊണ്ട് പറ്റത്തില്ല വലിയ ആളെയും കൊണ്ട് ഒരാളെ വിട്ടിട്ട് പോവാനും പറ്റില്ലല്ലോ. രണ്ടാളും കൂടെ അല്ലേ പോവാൻ പറ്റുള്ളു